കേക്കാലോ
ആഹ് പറഞ്ഞോ?
നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടോ ആന്നോ നേരത്തെ ഇവിടെ വന്നായിരുന്നോ?
ആഹ് നേരത്തെ ഒന്ന് വന്നായിരുന്നു തെരക്കിവന്നായിരുന്നിന്ന്‌ അപ്പൊ കണ്ടില്ലായിരുന്നു ആഹ്
ആ ആ ഞാന് ഒരിടം വരെ പോയേക്കുവായിരുന്നു
ആണല്ലേ ആ അവിടെ ഞാൻ വ തെരക്കിയപ്പോ പറഞ്ഞു ഇ ഇല്ല വീട്ടിൽ ഇല്ല എങ്ങോട്ടോ പോയിന്ന് പറഞ്ഞ്
ആഹ് ഞാൻ വന്നപ്പോ അപ്പുറത്തെ വീട്ടില് ചേച്ചി പറഞ്ഞായിരുന്നു.
ആണല്ലേ ആഹ് ഞാന് ഇവിടെ ഇപ്പൊ വന്നിട്ട് ചെയി എന്റെ ചേച്ചീനെ വിളിച്ചോണ്ടിരുന്നതായിരുന്നു പുള്ളിക്കാരി ആണെങ്കിൽ ഓരോ കഥകളിങ്ങനെ പറയും. എപ്പോഴും ഇങ്ങനെ കഥ പറച്ചിലാ അവിടുത്തെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയും അവർക്കവിടിങ്ങനെ മീനൊന്നും കിട്ടത്തൊന്നുവില്ല അപ്പൊ പുള്ളി ആ കാര്യൊക്കെ പറഞ്ഞതാ ഇരുന്നിട്ട് മീൻ കിട്ടുന്നില്ല. എങ്ങനേലും മീൻ കിട്ടുന്നെ കൊണ്ട് തരണേ ഇവിടെ അച്ഛൻ വള്ളത്തെ പോകുന്നതുകൊണ്ടേ എപ്പോഴും മീൻ കിട്ടും. അപ്പൊ പുള്ളിക്കാരിക്ക് മീൻ കിട്ടാത്തതുകൊണ്ട് എപ്പ് ഴും എന്നെ കിടന്നു വിളിക്കും മീൻ ഉണ്ടേ കൊണ്ട്‌ കൊടുക്ക് എന്ന് പറഞ്ഞു ഇപ്പൊ അവർടെ തന്നെ കൂട്ടുകാരിക്ക് കിട്ടുന്നില്ലന്ന് പറ ഞ്ഞ് വിളിച്ച് ഏ
ഇവിടെ വരത്തില്ലയാ
വരും വരും ഇടക്കൊക്കെ വരും ഇപ്പൊ ഞാനില്ല ജോലിക്ക് പോന്നത് കൊണ്ടേ ഇപ്പൊ ഞായറാഴ്ച മാത്രമല്ലേ ഉള്ളൂങ അപ്പൊ പുള്ളിക്കാരിക്കാണെങ്കി ഞായറാഴ്ച വന്ന് കഴിഞ്ഞാൽ പിറ്റേദിവസം വളുപ്പിനെ തന്നെ പോവേണ്ടി വരത്തില്ലേ മോന് സ്കൂ സ്കൂളിൽ പോകുന്നത് കൊണ്ടേ അപ്പൊ ഒറ്റ ദിവസല്ലേ കി അപ്പൊ ഞാൻ ശനിയാഴ്ച വരെ ലീവ് എടുക്കുവാണെങ്കിൽ പുള്ളിക്കാരി വരും എന്ന് പറഞ്ഞ് നിക്കുവാ പക്ഷെ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പം അങ്ങനെ ഇങ്ങെ നിക്കന്ന് എന്നിട്ട് ഇടക്ക് ഇങ്ങനെ വരും വന്നങ്ങ്മീന് എടുത്തോണ്ട് അപ്പഴേ അങ്ങ് പോകും പുള്ളിക്കാരി അങ്ങ് നിക്കുന്നില്ല.
ആഹ് ഹാ
പോവാറായത് കൊണ്ടാ ഈ ഒരു പ്രശ്നം വരുന്നതെ
അങ്ങനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട്
സഹോദരങ്ങളൊന്നും ഇല്ലല്ലേ വേറെ
ഇല്ല ആ
ആ ഒറ്റ മോളാല്ലേ അപ്പം ആ അപ്പോപ്പിന്നെ അച്ഛൻ്റേം അമ്മേടേം സ്നേഹം മോളെടുത്ത് മാത്രമായിരിക്കൂല്ലോ.
നമ്മ ക്ക് വീതം എന്തെങ്കിലും ഒരിത് വരുമ്പോ പറയണമെങ്കിൽ സഹോദരങ്ങൾ വേണ്ടേ. എത്രയാന്ന് പറഞ്ഞാലും സഹോദരങ്ങള് ബലം ഒരു സഹോ അത് ബലം തന്നാ.
ആ അത് സത്യവാ കാരണം എനിക്ക് രണ്ടെണ്ണം ഉണ്ടെങ്കിലും പക്ഷെ ഒന്നിൻ്റെ ഇതേ എനിക്ക് കിട്ടുന്നുള്ളൂ. പക്ഷെ എന്നാല് ആ കിട്ടുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ നല്ല സപ്പോർട്ടാ എല്ലാ കാര്യത്തിനും. കംപ്ലീറ്റ് ആ എന്റെ എല്ലാ കാര്യങ്ങൾക്കും ആ കൊച്ച് നല്ല സപ്പോർട്ടാ. സത്യം ആ ഒരു പ്രശ്നം വരുമ്പോഴാണേലും നമുക്ക് കൂടെ നിക്കാൻ ഒരു സഹോദരങ്ങള് വേണം. എത്ര ഒക്കെ അച്ഛൻ അമ്മ ഉണ്ടെന്ന് പറഞ്ഞാലും അവരൊരു കാലം കഴിയും മ്പഴത്തേക്ക് നമ്മൾ
ആ എന്നും അച്ഛനും അമ്മയും കൂടെ കാണോ ഇല്ല അവര് കാ ഏതോ കല്യാണം
എനിക്ക്യ് എൻ്റെ ചേച്ചി ഭയങ്കര സപ്പോർട്ടാ നല്ല സപ്പോർട്ടാ പുള്ളിക്കാരിയാണെങ്കി ഒന്നിനും അങ്ങനെ ഇതില് നിക്കത്തില്ല ഞാനെ ന്തേലും കാര്യങ്ങള് പറഞ്ഞാ അപ്പോല്ലെ അതെല്ലാം സാധിച്ചു തരികയും. എല്ലാ എനിക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് നിപ്പുണ്ട് അങ്ങനെ ഒരു സഹോദരൻ വേണവായിരുന്നല്ലേ അയിനെന്താ നിനക്കു നിനക്ക പ്പം രണ്ട് പുള്ളാരാക്ക് അപ്പൊ അവ ജനിക്കിന്ന പുള്ളാർക്കെങ്കിലും സപ്പോർട്ടാവട്ടെ നിങ്ങക്ക് സപ്പോർ
അതെന്തായാലും അങ്ങനെ ഒള്ള് എന്നാലും എനിക്കെന്തെങ്കിലും ക്കൊര്ത് വന്ന് കയ്ഞ്ഞാ ഒന്ന് പറയാനാരും ഇല്ലല്ലോ എന്നൊരു സങ്കടം
ഞങ്ങളൊക്കെ ഇല്ലേ നീ എടെക്കെടെക്ക് വിളിച്ചാ മതി ഞങ്ങെളെ ക്കല്ലേ അട്ത്ത് കെടെക്ക്ന്നെ എന്തും വേണേലും ഓപ്പണായിട്ടങ്ങ് പർഞ്ഞോ ഞങ്ങളെല്ലാം കേട്ടോണ്ടിരിക്കും ഏഹ്
ത്ത ബന്ധം പോലാവോ
എന്തയാലും അത്രയൊന്നും ആകത്തില്ല എന്നാ ഞങ്ങ് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങളാലോചിച്ച് നിക്കാം
ഉം ഉം ഓക്കേ ആഹ് പറയാനെങ്കിലും ഒരു മനസ് പറയാനെങ്കിലും ഒര് മനസ്സുണ്ടായല്ലോ അതിലെനിക്ക് വളരെ സന്തോ
ഓഹ് അങ്ങനൊന്നും ഇല്ലടേ ഞം ഞങ്ങളെല്ലാവരു ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ല്യാ കമ്പന്യാ നമ്മടെത്തെങ്ങനാണോ ആ രീതിക്ക് നമ്മള് തിരിച്ചങ്ങോട്ട് നിക്കത്തൊള്ളൂ അതിനി ആരെന്ന് പർഞ്ഞാലും പക്ഷെ നമ്മടെട്ത്തിപ്പം മോശമായിട്ട് സംസാരിക്കയാണെങ്കി ആ നമ്മളാ രീതിക്കല്ലേ നിക്കത്തൊള്ളൂ നമ്മടട്ത്ത് സ്നേഹാണെങ്കി നമ്മളാ രീതിക്ക് സ്നേഹത്തോടെ നിക്കും എന്റെ രീതി ആ രീതിയാ ഇപ്പൊ എന്റെട്ത്ത് ഒരാള് സ്‌നേഹത്തോടെ നിക്കാണേ ഞാനാ ആ രീതി അയാള്ടെടുത്ത് ആ രീതി നിക്കും അല്ലാതെ എന്റെ അട്ത്ത് ഒരാള് ദേഷ്യത്തിന് വരാണെ തിരിച് ച്ചാ രീതിക്ക് ഞാൻ നിക്കത്താെള്ളു ഇഷ്ടപ്പെടാത്ത ക്യാരക്‌ടറാണെങ്കി ഞാൻ ഓപ്പണായിട്ട് ഇഷ്ടപ്പെടാത്ത ക്യാരക്ടറാണെങ്കി ഓ പ്പണായിട്ട് നമ്മളങ്ങ് പറയണം ഇന്ന സ്വഭാവം എനിക്ക് ഇഷ്ടവല്ല അപ്പം അവർക്ക് അഡ്ജസ്റ്റെയ്യാൻ പറ്റത്തില്ലെങ്കി അവര് പൊക്കോട്ടെ പോ പോയ്ക്കോട്ടെ നമുക്ക് പ്രശ്‌ന ഇല്ലല്ലോ
ഉം അത്രേ ഒള്ളൂ ഇങ്ങെനെ നമ്മള് കൊറേയൊക്കെ നമ്മള് ന്ന് അഡ്ജസ്റ്റെയ്യാനും കൂടെ നോക്കണം
ല്ല എന്റെ സ്വഭാവത്തിന് ഞാനങ്ങനെ അഡ്സ്റ്റ്മെന്റ് ഇങ്ങൻത്തെ പരുപാടി ഒന്നും ഇല്ല നമ്മളവിടെ അഡ്ജസ്റ്റെയ്ത് അവർക്ക് നിക്കാൻ പറ്റുവോ നിന്നോ പറ്റത്തില്ലെങ്കി പൊക്കോ
കൊറാെച്ചൊക്കെ അഡ്ജസ്റ്റെയ്യാം പഠിക്കണം ഒര് ലൈഫ് ആകുമ്പം അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ പഠിക്കും. ഉം ഒരേ ലൈഫ് സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ
ഞാൻ പറയട്ടെ ലൈഫ് സ്റ്റാർട്ട് കാര്യങ്ങളല്ല. നമ്മള് നമ്മുടെ രീതിക്ക് തെന്നെ നിക്ക നിന്നില്ലെങ്കിലുണ്ടല്ലോ മറ്റൊരാൾക്ക് നമ്മടെ തലയിൽ കേറിനേരങ്ങാനുള്ള ഒരു അവസരം നമ്മളായിട്ട് കൊടുക്കുന്നതിന് തുല്യവായിപ്പോകും ഒത് അതുകൊണ്ട് നമ്മള് ഒരിക്കലും അങ്ങനെന്നും ചെയ്ത് കൊടുക്കരുത്. നമ്മുക്ക് പറയേണ്ട കാര്യങ്ങള്. അവരുയിട്ട് ഓപ്പൺ ആയിട്ട് തന്നെ അവരടുത്ത് പറയണം ഇന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അവർക്ക് എന്ത് പിഴവുക്കി ശരി അവർക്ക് ഫീലാവുന്നരീതിക്ക് അവർ ഫീലട്ടെ നമ്മളെടത് പിന്നെ മിണ്ടിലാക്കിൽ പിന്നെ മിണ്ടണ്ട ഒക്കെ നമ്മള്ളത് അത്രടെ കൊണ്ട് ക്ലോസ് ചെയ്യും അത്രേയൊള്ളൂ നമ്മളെല്ലാം. നമ്മള് നമ്മടെ കാരക്ടറിൽ നമ്മൾ നിക്ക ക്കണം മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് നിൽക്കാൻ പറ്റില്ല അത് എന്തിനിന്നാലും
അത് ശരിയാ നമ്മൾ പുറത്ത് നമ്മുടെ വീടുകളിൽ അങ്ങനെ പറ്റുവോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടടത്ത് അഡ്ജസ്റ്റ് ചെയ്തങ്കിലല്ലേ പറ്റു
ഒരു പരിധിവരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. അത്കഴിഞ്ഞതിന് ശേഷം ഏറ്റവും നമ്മുടെ തല കയറി നാരങ്ങൻ പറഞ്ഞാലും നമ്മൾ അഡജസ്റ്റ് ചെയ്യരുത്. ആഹ ഒരു ലിമിറ്റ് അത് അത് നമ്മുടെ വീടും നമ്മ നമുക്ക ആ വീട്ടിൽ തന്നെ ജീവിക്കണം. എന്നൊരു ചിന്താഗതി ഉള്ളത് കൊണ്ട് മാത്രം. നമ്മള് നമ്മുടെ ഫാമിലി നക്കണല്ലോ ആ രീതിക്ക് കൊണ്ട് മാത്രം പക്ഷെ അതും ഒരു ലിമിറ്റ് കഴിയുമ്പോഴത്തേക്കും. നമുക്ക് കരുതി പറ്റത്തില്ല. അങ്ങനെ ക്ഷമിച്ചച്ച് നിൽക്കണ്ട ആവശ്യമൊന്നുമില്ല.
ഇല്ല ഞാന അതാ പറഞ്ഞത്. നമ്മുടെ വീടുകളിൽ അങ്ങനെ എന്തെങ്കിലും പറ്റും. പുറത്ത്. ഇത് നമുക്ക് ഓപ്പൺ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ എന്ന് നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാം പക്ഷെ വീടുകൾ അല്ലേൽ കഴിവതും നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി
അതെതെ പറ്റത്തില്ലങ്കിൽ പറയാം ഞാൻ എന്റെ ഒരു ഇതുവെച്ചിട്ടെങ്കിൽ ഇപ്പോ ഞാൻ വേറെ വീട്ടിൽ ചെലന്നാൽ പോലും ഞാൻ ആ വീട്ടില് എന്റെ ഒരു കറക്റ്റർ ഇങ്ങനെയാണ് എന്റെ സ്വഭാവം ഇങ്ങനെയാണ് ഞാൻ മുന്പേ തന്നെ പറയും അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കി അ അവ അവരു പ്രശ്നം ഞാന് എന്റെ രീതിക്കല്ലാം എനിക്ക് ജീവിക്കാൻ പറ്റത്തൊള്ളൂ. ഞൻ എന്റെ രീതിക്കങ് ജീവിക്കും. പിന്നെ അവര് പിന്നെ അങ്ങനെ ആവരുത് ഇങ്ങനെ ആവാം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും എന്നെകൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല ഇപ്പം ഞാൻ ഓപ്പണായിട്ട് പറയും എനിക്ക് അങ്ങനെ പറ്റത്തില്ല ഞാൻ ഇങ്ങനെയാണ്. എന്റെ കാരറ്റർ ഇങ്ങനെയാണ്. ഓക്കെ അവർക്ക് വേണമെങ്കിൽ അവർ അഡ്ജസ്റ്റ് ആവട്ടെ. ആ എന്റെ രീതിയാണ് ഇതൊക്കെ
അ അത്രേയൊള്ളൂ. ഞാന് അങ്ങനയാപറഞ്ഞത്. ഓ ഇവിടെ വലിയ കൊയപ്പൊന്നുല്ല.
ആഹ
വലിയതായിട്ട് അങ്ങോട്ടും പോവാറില്ല. ഇങ്ങോട്ടും വരാറില്ല. അതുകൊണ്ടൊര് തുല്യോ തുല്യോ ആവോ എന്ന്
എന്റടുത്തു ഓപ്പണായിട്ട് സംസാരിച്ചേ നീ എനിക്ക് അങ്ങനത്തെ ഒരു ഒരു ഇതുല്ല പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ അവിടെ ചെന്ന് പറയുന്ന ആ പരിപാടി എനിക്കില്ല. അതുകൊണ്ട് തൻ ആ പരു അതൊന്നും പേടിക്കണ്ട പലരും വന്നു എന്ന ഞാൻ എനിക്ക് അങ്ങനെത്തെയൊരുത്തുണ്ട്. ഇവിടെ നിന്നാ അവിടെ പോയി പറയാ ആ പരിപാടി എനിക്ക് ഇഷ്ട്ടമല്ല. നമ്മൾ എന്തേലും പറയാനുണ്ടാകിൽ ഓപ്പറേയിട്ട് പറയാം ഇന്നായാൽ അത് അതുപോലെ പറഞ്ഞു അപ്പോ അയാളുടെ മുന്നിൽ വെച്ചുതെന്നെ പറയണം ഇന്നായാൽ അങ്ങനതെന്നെ പറഞ്ഞത് എന്ന് അയാളുടെ മുന്നിൽ വെച്ച്തെന്നെ പറയങ്കിൽ ഒരു പ്രേശ്നവുമില്ല അല്ലാതെ ചെന്നിട്ട് എന്നിട്ട് ഈ അയാള് പറഞ്ഞകാര്യം ഇപ്പറത്ത് ചെന്നുപറയും യാ അത് നമ്മള് ചുമ്മാ അത് ഒരു ഇതിനുള്ളകാര്യ നമ്മൾ അതുകൊണ്ട്. എന്തുണല്ലേ ഓപ്പൺആയിട്ട് ആരാടുതല്ലും സംസാരിക്കണം. എന്റെ അടുത്ത് എനിക്ക് എന്തു വേണേലും സംസാരിക്കാം. ആ എനിക്ക്ത്രേഉള്ളൂ. തനിക്ക് ഇപ്പോ ആനിയത്തി ഏ ട്ടോ ഫ്രണ്ടായിട്ടോ അങ്ങനെ വേണങ്കിലും കാണും. ഒരു സപ്പോർട്ടായിട്ട് ഞാൻ കാണും. പക്ഷെ ആ രീതിക്ക് താനും നിക്കണം എന്നേ ഉള്ളൂ മനസിലായോ എനിക്ക് ആ രീതിയ ഉള്ളു. എന്റെ രീതിക്കനുസരിച് ഞാൻ ആരേം എന്റേന തോട്ട് അഡ്സ്റ്റ് ആയി വരണമെന്നോ. അങ്ങനൊന്നും ഞാൻ പറയത്തില്ല. നമ്മുക്ക് ഓക്കെ ആണോ. ഓ എങ്ങനാണേ നിക്ക ല്ലെകിൽ പോവാ ആഒരേതുള്ളു അപ്പോഫ്രണ്ട്ഷിപാനെ റിലേഷൻ എന്താണെങ്കിലും നമ്മളാ രീതിക്ക്‌ നമുക്കൊരിക്കലും അജസ്റ്റ് ചെയ്ത് നമ്മളഒരാളുടെ കൂടെ നിക്കരുത് ഒരിക്കലും അവരുണ്ടേ എന്ത് അതൊരു റിലേഷൻഷിപ് ആണ് ഫ്രണ്ട്ഷിപ്പാണ്ലെ ബന്ധങ്ങളിലാണെങ്കിൽ പോലും. ആഹ് രീതിയിൽ ഫോളോ ചെയ്യുന്ന ഒരു രീതിയാ ഞാന്, പിന്നെ എനിക്ക് പിന്നെ രണ്ട് രീ ചേച്ചിമാർ ഉണ്ടെങ്കിലും ഒരാള് അങ്ങനെ വരത്തില്ല, പിന്നെ ഒരാളെ വരുത്തോളളൂ. ആഹ് പുള്ളിക്കാരി ആണെങ്കിൽ വരുന്ന എല്ലാം. അവര് എല്ലാ സപ്പോർട്ട് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് നിൽക്കുന്നത് കൊണ്ടും. എനിക്ക് പുറത്തുന്ന വേറൊരാളുടെ ഇത് വേണ്ടേ കാരണം അവര്. ഫ്രണ്ടായിട്ടും ഒ ഒരു സഹോദരാനായിട്ടും എല്ലാരീതിക്കും നല്ല സപ്പോർട്ട്. സപ്പോർട്ട് എന്റെ ചേച്ചി സ അച്ഛനും അമ്മയും നിക്കുന്നതിനെക്കാട്ടും കൂടുതൽ സപ്പോർട്ടാ.
അത് തന്നെ ഒരു ബലമല്ലേ, അത് അപ്പം നമ്മുടെ മനസ്സില് അങ്ങനെ ഒരു തോന്നൽ ഒണ്ട് എന്ത് വന്നാലും. ദേ എന്റെ കൂടെ ഒണ്ട്, എന്നൊരു തോന്നല് നമുക്ക് മനസ്സിലും ഉം. ഉം
അച്ഛനും അമ്മയും ഇല്ലെങ്കി പോലും എന്റെചേച്ചി എന്റെ കൂടെ കാണൂന്ന് എനിക്ക് ഉറപ്പു ഉണ്ട് പിന്നെ പറയാൻ പറ്റത്തില്ല ജീവിതം എങ്ങനോട്ടന്ന് എങ്ങോട്ടാന്ന് എങ്ങോട്ടാന്ന് നുക്ക് പറയാൻ പറ്റത്തില്ല
ഇല്യ ആ ചേച്ചിക്ക് ഒരു ജീവിതം ഉണ്ടായിട്ട് ഇതുവരെ മാറീല്ലല്ലോ അപ്പൊ ഇനി മാറത്തില്ല
അങ്ങനെ ഇല്യ ഏ ഇനിപ്പൊ എന്റെ സാഹചര്യം എന്തോന്ന് നമുക്ക് അറിയത്തില്ലല്ലോ
ഹും ഹും ഉ ഓ ഇനി മാറാൻ സാധ്യതയില്ല മാറാനായിരുന്നെങ്കിൽ എന്നേ മാറിയേനെ ആരെങ്കിലൊക്കെ കൂടെ കാണും അതിപ്പോ ബന്ധ നമ്മുടെ സഹോദരങ്ങളും കൂടെ ഇല്ലന്നു കണ്ടുകഴിഞ്ഞാപിന്നെ വേറെആരെങ്കിലും കാണും
കാണും കാരണം എനിക്കോരായിരം ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ എന്നെ മനസി ലാക്കുന്നത് ചിലപ്പൊ അതിനകത്ത് ഒരൊറ്റൊരാളെ കാണത്തൊള്ളൂ ഹഹ ആ രീതിക്കാണ് എന്റെത് കാരണം എനിക്കിഷ്ട്ടം പോലെ ഫ്രണ്ട്സ്സുണ്ട് ഇഷ്ട്ടം പോലെവെച്ചാ ഇഷ്ട്ടം പോലെ ഫ്രണ്ട്സ്സുണ്ട് സ്കൂളിൽ ഇഷ്ട്ടംപോലുണ്ടായിരുന്നു കോളേജില് ഞങ്ങള് പത്ത് പേരായിരുന്നു ഒരു ഗ്യാങ്. ച്ച് ക് പിന്നെ ഞാൻ ഏ.... ക്ക്‌ ഓരോന്നും ഓരോ കോഴ്സ് പഠിക്കാൻപോയി. ഈ കോഴ്സിന് എല്ലാത്തിനും ഞാനവിടെ ഓരോരോ ഫ്രണ്ട്സ് ഞൻ വർ ക്ക് ചെയ്യാൻപോയി ഇപ്പോ ഒരു മൂന്നാലിടത്ത് ഞാൻ വർക്ക്‌ ചെയ്തു അവിടെ എല്ലാം എനക്കിത്പോലെ നല്ല കട്ടക്ക് ഫ്രണ്ട്സിനെ കിട്ടി പക്ഷെ ഇവരാരും അതില് ഒരറ്റൊരാളായിരിക്കും ചിലപ്പോ എന്നെ മനസ്സിലാക്കി എന്റെ ക്യാരക്ടർ എന്താന്ന് മനസിലാക്കി എന്റെ കൂടെ നിക്കുന്നത് ബാക്കി എത്ര പേരും ജസ്റ്റ് പുറമേ കാണിക്കുന്ന ആ ഒരു സ്നേഹ പ്രകടനംമാത്രമേ.. ഉള്ളൂ. മിക്കവാറും എല്ലാരുടേം അങ്ങനൊക്കെ തന്നാ
ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ച്കഴിഞ്ഞാ ഏതൊരു സങ്കടം ആയാലും ഉം സന്തോഷവായാലും ഏത് ഘട്ടത്തിലാണെങ്കിലും കൂടെ നിക്കുന്നതാണ് ശെരിക്കും ഫ്രണ്ട്സ് എന്ന്പറയുന്നത് അതാ..
സത്യം
സന്തോഷത്തി മാത്രം കൂടെ നിക്കുന്നവരെ... ആ അതതെ പിന്നെ ആ നമുക്ക് കൂടെ കൂട്ടാൻ കൊള്ളത്തില്ല സന്തോഷത്തിലും സങ്കടത്തിലും കൂടെ നിക്കണം.
ആണ് ആണ് അത് സത്യവാ കാരണം എനിക്കൊരു കൂട്ടുകാരിയുണ്ടേ. അവളാണെങ്കി അവള് ഞാൻ ഞാനും കോളേജി പഠിച്ച സമയത്ത് എന്റെ കൂടെ പഠിച്ചതാ ആ സമയത്ത് ഞാനവളെ കണ്ണ്ടത് ഞാൻ ഞാൻ ന്ന് മൈൻഡ് പോലും ചെയ്തിട്ടില്ല ജസ്റ്റ് കൂടെ പഠിച്ചു എന്ന് ആ രീതിക്ക് മാത്രെയുള്ളായിരുന്നു അവിടുന്ന് ഞാൻ ഒ വേറെ ഫസ്റ്റൊരോഫീസിൽ വർക്ക് ചെയ്യാൻ കേറിയപ്പം അവൾ അവടെ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത സമയത്താണ് അവളെ ഞാൻ അവടെ വെച്ച് ച്ചാണ് കൂടുതലായിട്ട് അറിയുന്നത് അവിടുന്ന് തൊടങ്ങിയ ഫ്രണ്ട്ഷിപ്പാ കോളേജി പഠിച്ച് ച്ച സമയത്ത് മൈൻഡ് ചെയ്യാത്തവളെ ഞാൻ അത് കഴിഞ്ഞിട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ടാ പിന്നെ കാണുന്നത് തന്നെ അവളും ഞാനും തമ്മിലുള്ള ബോണ്ടൊണ്ടല്ലോ ഒര് ഞാൻ ജനിച്ച കാലം തൊട്ട് എന്നെംഎന്നെ ഞാൻ എന്തുവാണെന്ന് മനസ്സിട്ട് വീട്ട് - കാര് മനസിലാക്കാത്തെക്കാട്ടി കൂടുതലെന്റെ ഇപ്പം ഞാൻ സ്നേഹിക്കുന്ന പയ്യനെക്കാട്ടീം കൂടുതല് എന്നെ മനസ്സിലാക്കിയൊരാളാവള്--മനസ്സിലാക്കിയൊരാളാവള് അവള് മാത്രവാ ഇത്രേം നാൾട്ടും വേറൊരാക്കും അതുപോലെ പറ്റ് റ്റീട്ടില്ല അതു പോലെനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് കിട്ടി എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനത്തൊരു ഫ്രണ്ട്ഷിപ്പ് കിട്ടൂന്ന് പോലും പ്രതീക്ഷിക്കാത്തൊരു സമയത്തവളെൻ്റെ ലൈഫിലോട്ട് വരുന്നെ സത്യം അതു അതുപോലൊരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല കാരണം എനിക്ക് പിന്നീടാ മനസ്സിലാക്കിയെ ഈ കൂടെ നിക്കുന്നവരെല്ലാം നമ്മളെ യൂസ് ചെയ്യാൻ വേണ്ടി മാത് മിത്രം നിക്കുന്നവരാ ഒരിക്ക് ക്കലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കി നമ്മടെ വിഷമങ്ങളിൽ കൂടെ നിക്കുന്നൊര് രാളല്ല അവരാരും നമ്മടെ കൂടെ നിന്ന് ട്ട് ഇങ്ങന വിഷമം അഭിനയിച്ചിട്ട് അപ്പുറത്ത് മാറി നിന്നിട്ട് നമ്മളെ കളിയാക്കുന്ന ആൾ
ആഹ് ഉം ഉം ആഹ് ഓ ഒരാള് കാണും അങ്ങനെ ഉം
അതാ ശെരിയാ നൂറിലൊരാളൊണ്ട് അതെനിക്ക് മനസ്സിലായി എന്റെ ലൈഫീന്ന്
ഉം ശെരിയെങ്കി
ശെരിയെന്നാ
ഉം